ആ എന്നൊക്കെ ശേഷം കിടന്നോ?
ആ കിടന്നൂ.
ഞാനിവിടെ കിടക്കണേ ഉള്ളൂ. പിന്നെ ഒറ്റക്കണേ. അപ്പൊ മക്കളത്തൊക്കെ കഴിഞ്ഞിപ്പ വീടൊക്കെ ക്ലീൻ ചെയ്ത് ഇനീ കിടക്കാൻ പോണേള്ളൂ.
അതെല്ലേ ഞാന് എന്താണ്? എന്താണ്?
കുറച്ചുകൂടെ ഉണ്ട് ക്ലീനിങ് കിച്ചണ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണ്.
അതെല്ലെ ഞാന് എന്താണ്? ഇക്ക ഇവടെല്ല ഗൾഫിലായിരുന്നു.
ആ എന്റെ അതുകൊണ്ടല്ല ഈ സമയത്ത്ങ്ങനെ ഒഴിഞ്ഞു പറ്റണേ ഹി ഹി
ആ അപ്പൊ എന്താണ് കുട്ടികളിലൊക്കെ മദ്രസക്കക്കെ അയക്കണ്ടേ അപ്പൊ അവരിനേക്ക ഉറക്കിയിട്ട് ഞാനും ഇവിടെ ജോയിന്റ് ഫാമിലിയാണ്. അ എന്റെ പണി ഫസ്റ്റ് വേഗം കഴിച്ചിട്ട് നിന്ന ഞാന് നോക്കും ബാക്കിയുള്ളവരു മെല്ലെ കഴിച്ചിട്ട് അവരഅവന്റെ നോക്കും അ എന്റെ എനിക്ക് കിട ഒക്കെ ചെയ്തിട്ട് എന്താണ് അങ്ങനെ ഞാൻ നേർത്തെ കിടന്ന്ക്ക് ഫസ്റ്റ് എണീക്കും അങ്ങനെ
ആഹ് ആഹ് അല്ലാണ്ട്പ്പൊ തൊക്ക കൂടെ
ആഹ്
ഫമിലിയാകുംത്തെക്കുമാ ഇടങ്ങേറ് ഒരുരവിധത്തിൽ സുഖമാണ് എന്നാങ്ങെയുള്ള കാര്യങ്ങൾ ഒക്കെ നോക്കുമ്പൾ നമുക്ക് ചിലവും കാര്യങ്ങളും നോക്കുമ്പൾ ബുദ്ധിമു ട്ടാണ് ഇപ്പൊ ഞ ആ ഞൾ അങ്ങനെ തന്നൊയിയിരുന്നു ഞാൻ ജോയിന്റ് ഫാമിലി ആയിരുന്നു ആദ്യം പിന്നെ ഇളച്ചനും രണ്ട് മക്കളും മൂത്തച്ഛനും രണ്ടുമക്കളും ഞാനും രണ്ടു മക്കളും ആഹ് അങ്ങനണ്ടായിരുന്നു തറവാട്ടിലായി എട്ടോ ക
അതേലെ ഹ്
അതെ അതേപോലെെക്ക അടികൂടിട്ടാണ് നമ്മളൊ ഒരു ഭാഗത്താവുക
ആ ഇവിടെ രണ്ട കുട്ടികളും കൂടി തല്ല് കൂടി തല്ല് കൂടിട്ട് അവസാനം ഒന്ന് ഉറ ഉറക്കി ഉറങ്ങിയതല്ല ഉറക്കിയതാ
ആഹ് അല്ല നമ്മള മക്കള് തന്നെ അങ്ങടും ഇങ്ങോടും തല്ലുകൂടണെങ്കി നമുക്ക് അത്ര വിഷയമല്ല നമുക്ക് പൊട്ടിക്കാം ഇത് വീട്ടിലുള്ള ഇളയച്ചന്റെ മുത്തച്ചെന്റെ ഒക്കെ മക്കളെ കൂടെ തല്ല് കൂടുമ്പോ നമുക്കൊന്നും പറയാനുള്ള വോയിസ് ഉണ്ടാവില്ലല്ലോ
അതന്നെ ഇവിടെ പ്രശ്നം ഇവിടെ ഞങ്ങക്കിവിടെ ഒരാളുള്ളു ഇളയച്ചന്റെ കുട്ടി ബാക്കി ന്ന രണ്ടണ്ണം. അയ്യോ ഞമ്മള് ഒന്നും ഇടപെടാൻ പാടില്ല കുട്ടികളോട് കുട്ടികൾ ഞാനൊന്നും ഒന്നിലും ഇടപെടില്ലേ ഞാൻ എന്റെ കാര്യം നോക്കി
മുത്തച്ചി അങ്ങനെ പറയും ഇതേപോലെ കുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ ഒന്നാവും പിന്നെ നമ്മളെന്തേലും ആയി ഒരുവാക്ക് പറഞ്ഞ് കഴിഞ്ഞാൽ അത് പുറത്താക്കാറ് നമ്മള് പിന്നെ അതില് കലാകാലം പിന്നെ അത് മതിയാവും
ആഹ് അതന്നെ അപ്പൊ ഞാന് ഈ കുട്ടികളോട് വേഗം ഞാൻ ഈ കു കുട്ടികളെ മാറ്റും കാരണം തല്ലു കൂടി ആ ആ കു മറ്റത് പെൺകുട്ടിയാണ് ഇത് ആൺകുട്ടികളല്ലേ ഇപ്പ ഇവരല്ലേ കൂടുതലും വികൃതി കാട്ടുക
ഓഹ് ഒക്കെ കണക്കാണ് ആണും പെണ്ണൊക്കെപ്പത്തത് എന്താണ് നമക്കൊക്കെ ആദ്യം പറയും എല്ലാരും ആൺകുട്ടികളാണ് വികൃതിയാണിക്ക പെൺകുട്ടൊക്കെ ഒന്നുംഇല്ലന്നൊക്കെ പറയാം പക്ഷെ ഇപ്പൊക്ക കണക്കാ
ഉം അയ്യോ ഞ ഞമ്മക്ക് ഇവിടെ ഇക്ക പോയപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ട് പോയപ്പോ ഞാന് ഇക്ക പോയതും പിന്നാലെ വീട്ടിൽ പോയാലോന്ന് വിചാരിച്ചു ഇപ്പ ഒരു ഹോസ്പിറ്റൽ ആവട്ടെ കു ട്ടികളുടെ എന്ത് പരിപാടിക്കും ഇവിടെയാണ് അടുത്ത്, എന്റെ വീട്ടിന്റെവിടെ ലോങ്ങാണേ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും വണ്ടി വരും പക്ഷെ നമ്മളൊരു ഓട്ടോ എടുത്ത് പോണം ഇവിടെയാണെങ്കിൽ അങ്ങനെല്ല നടക്കേണ്ട ദൂരേ ഉള്ളൂ ഒരു ഹോസ് പിറ്റലെല്ലാം. അപ്പ നമ്മളിപ്പൊ ഓ അവിടെ ഓരോ വണ്ടിക്ക്ന്നെ നൂറ് രൂപ
സത്യാ പറഞ്ഞത് നമുക്കച്ചല്ലേ ഭയങ്കര നമുക്കെന്താറിയോ അവര് നാട്ടിലുണ്ടാകുമ്പോ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്ന് പോകും അവ ഇല്ലാത്തുമ്പ നമുക്ക് ശരിക്കും ഞ എൻ എന്നെ കല്യാണം കഴിച്ച മുതൽക്ക് ആള് പ്രവാസിയാ, പതിനൊന്ന് പതിനൊന്നല്ലേ പതിമൂന്ന് വർഷമായി
അതെയോ ആഹ്
പക്ഷെ ഞങ്ങൾക്ക് അത്രൊരു ഇതില്ലട്ടോ എന്താന്ന് വച്ച് കഴിഞ്ഞാല് ഞങ്ങള് അങ്ങോട്ട് പോവും ഇ കാക്ക ഇങ്ങോട്ട് വരും ഞങ്ങക്ക് അതുകൊണ്ട് ആ ഒരു ഇത് തോന്നലില്ല ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവലില്ല അപ്പൊ ഞങ്ങൾ രണ്ടു മാസ ആയിട്ടേയുള്ളൂ നാട്ടിലെത്തിട്ട് അപ്പക്കി ഇനി വെള്ളിയാഴ്ച പക്ഷെ എത്ര ആകും ഈ വെള്ളിയാഴ്ച ആള് വരുന്ന്
ഓഹ് അങ്ങനെ
പക്ഷെ അവിടെ രണ്ടു മാസം ആക്കാരം ഇവിടെ രണ്ടു മാസം ആക്കാരം അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുമിച്ച ഒരു അടിച്ചുപൊളിയായിട്ടുള്ള ഒരു ലൈഫ് അതില്ല
ഉം അങ്ങനെയാണെ ലൈഫ് എനി ക്ക് തീരെ താല്പര്യംണ്ടായിരുന്നില്ല ട്ടോ ഗൾഫ് അതുകൊണ്ട് പക്ഷെ പെട്ടെന്ന് ഗൾഫില് പോവേ പോവേണ്ടി വന്നു
നമക്കൊരു കൂ ഒരുമിച്ചൊരു എമൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊരു പ്ലാ നുണ്ടെങ്കി പോവന്നെ വേണം. നാട്ടില് നമുക്ക് ഡെലിയുള്ള ഈ അധ്വാ ധ്വാനം കൊണ്ടൊന്നും ഒന്നും എവിടെം എത്തൂലല്ലോ പിന്നെ അതിനും മാ ത്രം സാലറിള്ള വല്ല ജോലിയൊക്കെ വേണം
പഠിച്ചിട്ടുള്ള ജോലി വേണം
ആഹ്
ഉം ആഹ അല്ലെ
വഴച്ചിട്ടുള്ള ജോലിയാണ് നാട്ടില് ഇപ്പൊ ഞാന് ഒക്ട്ഓപറ്റോമെട്രി കഴിഞ്ഞതാണ് ബി എസ് സി കഴിഞ്ഞതാ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സാലറിന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് പതിനായിരം രൂപയാണ് എത്ര ലക്ഷം അഞ്ച പ്പ കെട്ടിയച്ച പഠിച്ചതാ സാലറി പറത്ത് അത്യാവശ്യം ഒന്നര ലക്ഷം ഒക്കെ സാലറി ഉണ്ട്
ആ ആഹ് എന്നിട്ട് ഇപ്പ വർക്ക് ഒന്നും ചെയ്യണില്ല അപ്പൊ
ല്ല ചെറിയ മോനണ്ടേ രണ്ടു വയസ്സായിട്ടേ ഉള്ളൂ ഭയങ്കര കുുരുത്തക്കടാണ് ഒരാൾ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകാനുള്ള ഒരു ഇതില്ല
നന്നായി വലയും എന്റെ വലിയ മോനെ പോലെ ഒരു ഭാഗത്ത ഒരാള് പറഞ്ഞന്ന് കേൾക്കില്ല ഞാൻ പറ മാത്രം അത് ഞാൻ എ്മാതിരി സൗണ്ട്എടുക്കണം എന്നാലേ ഒതുങ്ങു
ആ ബോക്സ് ബോക്സ് ബോക്സ് ഇപ്പൊ ഞാന അവിടെ ഒതുക്കൊക്കെ വെച്ച് പോന്ന ഫാൻസിന്റെ ബോക് ഒക്ക എടു കൊട്ടി കഴിഞ്ഞ ഇപ്പോ എന്തോ ഒരു കഷ്ടണെന്ന അറിയോ ഇപ്പോഴും ഉറങ്ങീട്ടില്ലേ ഹഹ ഒടുത്ത ഓട ആക്കാര എന്നിട്ട് നമ്മളെന്തെങ്കിലും എടുത്ത് ഓടുന്ന സമയത്ത് നമ്മൾ ചെന്നിട്ട് അത് വാങ്ങിച്ചു കിഞ്ഞാൽ വാങ്ങിക്കാൻ ചെന്ന കഴിഞ്ഞാല് അത് എടുത്ത ഒറ്റ ഏറ
ആഹ്
ആഹ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങ കോളി ിട്ടാ അതില് ഇതേപോലെ എങ്ങനെ എടുത്തു ഓടന്ന് കണ്ട എന്തോടുത്ത അപ്പെ എന്തോ കയ്യിലണ്ടന്ന് വിചാരിച് ഞാൻ ഓടി പുറകിൽ ഓടി അപ്പൊ എന്ത ചെയ്യുന്നു ഷോക്കസ്ന്ന് എന്റെ നല്ല ഒരു അടിൊള ഫ്രൂ്സ് സലാടിന്റെ രണ്ട മൂന്ന് ബൗളുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഐസ് ക്രീം ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ഷോപ്പ് പീസ ആയിട്ട് വെച്ചതരുന്നുന്ന് കയ്യിയില് ഒര ചോമരമക്ക് ചിന്ന ചെതറിയ അങ്ങോട്ട് പൊട്ടി
ഹയോം
നോക്കിങ്ങോണ്ട് നടക്കണം എന്നല്ല നോക്കിങ്ങോണ്ട് നടക്കണം ഞാനെ ഇപ്പൊ തറവാട്ടന്ന് ഉമ്മ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇളച്ചഛന്റെ മോളയൊ കണ്ണ് എന്തോന്ന് വേദനുണ്ട് അപ്പൊ ഞാൻ പഠിച്ചിരുന്നത് ഇവിടെത്തന്നെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അപ്പൊ അവിടുന്ന് എന്നാ നിനക്കവടക്ക് കൊണ്ട പോവാൻ പറ്റും അവള ശ പറ മോളേറ്റൊക്കെഞാൻ പോയിക്കും കുട്ടിനെ ഇങ്ങള് ഇവിടെ ആരെങ്കിലും നോക്കൊ ചോദിച്ചു ഓനായിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ നടക്കൂല എന്തായാലും പിന്നെ ഇതേപോലെ ഒടങ്ങ കൊണ്ട ആക്കാരം ഈ കണ്ണിന്റെ താകുമ്പോ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ചെയ്യാൻ ആ വൈകുന്നേരം കണക്കെ വന്നിട്ട് പോ അപ്പൊ ആക്കും താല്പര്യല്ല ഫോൺ നോക്കാൻ പപ്പ പൊണം എങ്ങനെ മക്കളായിട്ടും എനക്ക് എങ്ങോട്ടും പോകണന്നെ
ആഹ് ഹോ എന്താ ചെയ്യ അവര് ഞാാനിങ്ങനെതാ ഇവിടെ എളേച്ചന്റെ കുട്ടിയൊക്കെ എത്ര സൈലന്റാന്ന് അറിയോ സൈലന്റ്ന്ന് പറഞ്ഞാ അവള് കളിക്കേണ്ട പ്രായത്തി കളിക്ക പക്ഷെ ഈ രണ്ട് മക്കൾമാതിരി തല്ല കൂടിന്ന് മിനഞ്ഞാന്ന് കൂട്ടിൽ കുട്ടിയില്ലെ കുട്ടി ഞാൻ വിചാരിച്ച എന്റെട്ട എന്റെ വീട്ടിൽ മാത്രം ഇങ്ങനെ എനിക്ക് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതൊന്നും എല്ലാവർക്കുണ്ട് എല്ലാർക്കും അപ്പ ഇങ്ങനെണ്ട്
അതന്നെയാണ് എല്ലാ ഇവടി അങ്ങന തന്നെ അവസ്ഥ ഇവിട പിന്നെ ഇണ്ടത് മാത്രമല്ല കേട്ടോ ഇളച്ഛനും മൂത്തച്നും ഒക്കെ ഉണ്ട് ഓരോന്ന് എ മൂത്തച്ഛന്റെ വലിയ മോള് ഭയങ്കര സ സൈലന്റ് ആയിരുന്നു അപ്പൊ ഞാൻ എന്റെ മോളായപ്പോ ഞാൻ വിചാരിച്ചിന്ന് അല്ല പിന്നെ ഇത് മാത്രേള്ളപ്പ മൂത്തച്ചന് രണ്ടാമത്തെ മോനുണ്ടായപ്പോ അതും കണക്കാ ഇതിന്റെ ഒത്തതാ ഓ ഞാൻ പറയാ ഓരോന്നും ഓരോന്നും ഉണ്ടാവുമ്പോ ഓരോ ടോസ്ടോസ് കൂടുതലാണ് അറിഞ്ഞാൽ
അ ആ
നല്ല വികൃതിയാ ഒക്കെ
ഉം കുട്ടികളൊക്ക ഒന്ന് വലുതാവുമ്പോത്തേ നമ്മുടെ ഊപ്പാട എളകും
അങ്ങാനെയാണ് ഇപ്പൊ ഞാനും തന്നെ ഒറ്റയ്ക്കല്ലേോ മോളെ സ്കൂൾ പോകാനാവുമ്പോത്തിന് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കും പിന്നെ അ കിഞ്ഞിട്ട് വേഗം ക്ലീനിങ്ങിന് പരിപാടി നൊക്കും തുടക്കലാവുമ്പോത്തിന് ഓനെ എണീക്കും പിന്നെ ഓനടുത്ത് ഉറക്കുറങ്ങിട്ടേ തുടക്കുള്ളൂ പിന്നെപ്പ ആരെയും ബോധിപ്പിക്കാൻ ഇല്ലേ ഞങ്ങള് മാത്രല്ലേ
ഉം
അങ്ങനെ അങ്ങനെ പോണണ്ട്
ടെയ്ലൊ ഒക്കെ ഇട്ട വീടൊക്കെ ആണെങ്കിൽ ആഴ്ചയിലൊക്കെ തുടച്ചാൽ പോരെ
നടക്കൂലെ എന്തായാലും ചാളിയാക്കും മക്കളല്ലേ എന്തായാലും രണ്ടു നേരം തടച്ച കഴിഞ്ഞാലും അവന്റെ കാരം ബാക്കി ടൈലിട്ട എന്നെ ടൈലും മുറ്റത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞിക്ക്‌ണ് പക്ഷെ എന്നാ പോലും നമുക്കൊന്ന് തുടച്ച് ച്ച് മുഴുവനാക്കി ഇട്ട് കഴിഞ്ഞാലൊള്ളൂ ഒരു ഇത് കിട്ടള്ളു മനസ്സിനൊ ഒരു തൃപ്തി കിട്ടുള്ളു നമ്മള് തുടക്കാണ്ടിയും നേരാക്കാണ്ടിയ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ അന്ന് കൊറേ ഗെസ്റ്റും ഉണ്ടാവും
ഓ അയ് ശെരിയാണ് ഇവിടല്ലേ എന്റെ ഇവിടെ ടൈൽ പണി മാത്രം കഴിഞ്ഞിട്ടില്ല ബാക്കി ഒന്നും ഇരിക്കാനൊ ഒരു കൂര ലെവലായിരുന്നു അപ്പൊ ഇക്ക ഇത് പോയി അവക്കൊന്ന് ഒതുങ്ങിയിട്ടു ടൈല് അപ്പൊ ഞാൻ പറന്നു ഇക്ക ടൈൽ ഇടണെങ്കി വൈറ്റെന്നെ ഇടണം പക്ഷെ ഈ മക്കളൊന്ന് വലുതാവട്ടെ
തറവാട്ട് വീടാണോ നിങ്ങളടെ സ്വന്തം വീടാണോ
ഇത് സ്വന്തം തറവാണാണ് പക്ഷെ ഇക്ക കെട്ടിയ വീടണ്
ആഹ ആഹ ആഹ അത് കിട്ടുവല്ലല്ലേ അല്ലേ പണി എടുത്ത് മുഴുവനല്ലേ നിങ്ങക്കനെ കിട്ടുവലോ അല്ലേ പറയും
ഇല്ല മറ്റുള്ളവർക്ക് സ്ഥലം രജിസ്ട്രേഷൻ ഇത്ക്കന്റെ വി
അങ്ങനെ ആകുമ്പോ കൊഴപ്പല്ല അല്ലേ ചെലത് നമ്മളില്ല പണിയൊക്കെ ബസ്സിൽ പോയി കഷ്ടപ്പെട്ടുള്ളതൊക്കെ അത് മക്ക് ചെലവാക്കും വേണ്ടിവരും പിന്നെ നമുക്ക് വേറെ വീടു ഉണ്ടാക്കേണ്ടി അവ തെരുന്നറി
അതല്ല ഇത് ഇക്കാക്കുള്ളതാണ് അതെല്ലാരും പറഞ്ഞിട്ടു ആധാരും കാര്യങ്ങളും ഇക്കാന്റെലാണ്
ആ പിന്നെ കൊഴപ്പല്ല ഇങ്ങൾ പിന്നെ അ തന്നെ തറവാ അ ആർക്കും പിന്നെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കാലശേഷം അല്ലാണ്ട് ആർക്കും സ്ഥലം പേരിലാക്കി തരൂല പറഞ്ഞു അവിടെ തറവാട്ട് സ്വത്ത് തൊടിക ഞങ്ങള് സ്ഥലം പൈസ കൊടുത്ത് വാങ്ങ അങ്ങനെ വീട് വെ ച്ചു
എ ഏ